ഹലോ
ലോ
ഹലോ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ
എൻ ആ കേക്കുന്നു
വേറെ മഴയുണ്ടോ നാട്ടില്
എന്തൊക്കെണ്ട് വിശേഷം സുഖാണോ
നല്ലന്നെ മഴയുണ്ടോ
മഴ ഇന്നില്ല. ഇന്ന് വെയിലാണ് മഴയില്ല
ആഹ്
ഇല്ല
എങ്ങനെയാ മയ പെയ്താല് ന്ന്ള്ളേ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എനക്ക് കേൾക്കുന്നുണ്ട്
ഹലോ
മഴ പെയ്ത് കഴിഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ
ബുദ്ധിമുട്ടൊന്നും ഏയ്‌ ഇല്ല ല്ല. ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ
ആഹ്
ഞാൻ ചായ
നെറ്റ് ഇഷ്യു ഉണ്ട്
ണ്ടോ
നെറ്റ് നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ ഒന്നവിടെ മാറി നിക്കാമോ റെയിൽ കേൾക്കുന്നുണ്ട് പക്ഷേ കട്ടായി പോകുന്നു ക്ലിയർ ആവുന്നില്ല കൃഷിയൊ
ആർക്ക് എനിക്കില്ലല്ലോ എന്റെ റാണ് ഇവിടെ ഫുൾ റേഞ്ച് ആണ് പ്രീ ക്കുന്നുണ്ടോ കേക്കുന്നില്ലേ
ആ ണ്ട്
കൃഷി കൃഷിയൊന്നുമില്ല ആ
ആ ചെടികളൊക്കെ ട്ടാണ്
ആ വേറെ ഫുഡ് പ്രിപ്പയറ് ചെയ്ത് കഴിഞ്ഞോ
ആ കഴിഞ്ഞു അത് ന് സ്കൂളില് കുട്ടികള് പോകുന്നത് കൊണ്ട്
ആ എന്താണ്ടാക്കിയെ പിള്ളേർക്കൊക്കെ കൊടുത്ത് വിട്ടേ
അഹ് ചെമ്മീൻ കറിയും
ചെമ്മീൻകറി ദോശയും ആ ഉച്ചക്കത്തേക്കോ ആ ഫുഡ് കൊഴപ്പല്ല കൊറച്ചൊക്കെ ണ്ടാക്കും
ആ വീട്ടിന്ന് സ്വന്തമായിട്ട് വേറെ ആരെങ്കിലും
വേറെ ഉമ്മച്ചിയും അനിയനും വാപ് പ്പിയും അനിയത്തിയും വാപ്പ് ച്ചീടെ ഉമ്മായും ഉണ്ട്
ആ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ണ്ടാക്കോ
സ്പെഷ്യൽ ആയിട്ട്ന്ന് പറഞ്ഞാൽ വല്ല എടക്ക് വല്ല ബിരിയാ ണിയോ പായസം അങ്ങനെയൊക്കെ എന്തേലുവൊ ക്കെ വെക്കും അല്ലാതെ പിന്നെ സാൻവിച്ച് അങ്ങനത്തെന്തെങ്കിലും ഒക്കെ അല്ലാതെ വേറൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല
ആ എങ്ങനെ ആരോഗ്യക്കെ നോക്കിട്ട് നടക്കുന്നതാണോ എല്ലാരും
ആരോഗ്യം ന്ന് പറഞ്ഞാ അങ്ങനെ ഇപ്പൊ ഫുഡ് കണ്ട് കഴിയുമ്പോ എല്ലാരും അങ്ങനെ ആരോഗ്യം നോക്കൂലല്ലോ
നമ്മൾ അതാണ് ആദ്യം നോക്കേണ്ടത് ആരോഗ്യത്തിനെ പറ്റിട്ട് നമ്മള് ചിന്തിക്കണം
ഉം എന്ത് ആരും അങ്ങനെ ചിന്തിക്ക്ണില്ല ഫുഡ് നല്ലത് എന്താ അത്യാവശ്യ ഞാൻ കാൽസ്യമുള്ളതും പിന്നെ നല്ല നല്ല ഫുഡുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്
പ്രോട്ടീനും മിനറലും ഒക്കെ എത്തണം വെള്ളം ഒറക്ക് ഫുഡ് ഇതൊക്കെ നമുക്ക് കാര്യമായിട്ട് മ് പക്ഷെ പക്ഷെ വെള്ളമൊന്നും നമ്മള് ശ്രദ്ധിക്കാതെയാണല്ലോ ഒരു ഡെയ്ലി ദിവസം നമ്മൾ കുടിക്കുന്നത് എത്രയാന്നൊരു കണക്ക് വെക്കുന്നില്ലല്ലോ
ആ കണക്ക് വെക്കുന്നില്ല പക്ഷേ ഇപ്പൊ മഴയാകുമ്പോ, നമുക്ക് അത്രയും ക്വാണ്ടിറ്റി വെള്ള ക്വാണ്ടിറ്റി അത്ര ആവ
പക്ഷെ ഏത് ടൈം ആയാലും നമ്മുളെ ഒരു തൂക്കത്തിന് കണക്കായിട്ടുള്ള വെള്ളം അത്യാവശ്യമാണ് ബോഡിക്ക്
ആ അ അത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് മാറും നമ്മുടെ ശരീരത്തിലെ വെള്ള ത്തിന്റെ അംശത്തിനുസരിച്ചാണല്ലൊ നമ്മൾ വെള്ളം കുടിക്കേണ്ടേ..
ഇല്ല അങ്ങനെ മാറുന്നില്ല. അത് എങ്ങനെ ആയാലും നമുക്ക് ഒരു ആ ഒരു എഴുപത്തഞ്ച് ശതമാനം വെള്ളം ആവശ്യമാണ്. വെള്ളം അധികായാലും അമൃതം വിഷമെന്ന് പറയുന്ന കണക്കെ ആപത്താണ്, കുറഞ്ഞാലും പ്രശ്ന മാണ്.
ഒരു നോർമൽ ഉണ്ട് അത്, ആ ഇപ്പൊ പറഞ്ഞ ശരിയാ കുറവ് ചെയ്യാൻ പാടില്ല കൂടുതലും ചെയ്യാൻ പാടില്ലാത്തതും.
അതെ.
ആഹ്
അവരുടെ വെയ്റ്റിനു കണക്കായിട്ടുള്ള വെള്ളം ഓ
വെള്ളം കിണറ്റിലൊക്കെ ഉണ്ടോന്ന്
ഒരു ഏരിയയാണ്. വെള്ളമൊക്കെ ഉണ്ട്. ഉണ്ടാകുന്നതാണോ അങ്ങനെ പറ്റുന്നതല്ല ഇല്ലാ ഇല്ല.
ആഹ് പിന്നെ, പിള്ളേരൊക്കെ എത്രേലാ പഠിക്കുന്നെ?
പിള്ളേരൊക്കെ ഓരോര ഓരോരോ ഭാഗത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, പത്താം ക്ലാസ്ണ്ട്, ഏഴാം ക്ലാസ്ണ്ട്.
ആ ഡിഗ്രി ഏതാടുത്തെ?
ബി എ ഇംഗ്ലീഷ്.
ബി എ ഇംഗ്ലീഷ് ആഹ്.
എങ്ങനെ ആയാലും നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ജോലി വാങ്ങണം എന്നുള്ള രീതിൽ പഠിക്കണം, പഠിപ്പിക്കണം എങ്ങനെ അവിടെ പകുതിക്കിടാൻ പാടില്ല. നമ്മള് പാതിവഴിയിലിട്ട് പോയി ക്കഴിഞ്ഞാല്, അതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല അവര് ഇപ്പോഴത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാല്, പഠിച്ചൊരു സ്വന്തം കാലിലൊരു ജോബ് ഉണ്ടാവുക എന്നാണ്.
ഇപ്പോഴുളളാവശ്യം
അതെ ഇപ്പോ ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ടുള്ള കാലഘട്ടം എന്ന് പറ
അത് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ഉണ്ട് നമ്മ വർക്ക് ചെയ്യുന്നതിനും നമുക്ക് കിട്ടുന്ന സാലറി ആണെങ്കിലും അടുത്ത് പോയി കൈനീട്ടേണ്ട ആവശ്യം വര്ന്നില്ലല്ലോ അപ്പ
അതെ അപ്പൊ ഏ കുടുംബ ദാമ്പത്യം എന്നൊക്കെ പറയുന്ന ഒരു ജീവിതം തന്നെ നമ്മള് കൊണ്ടുവരാണെങ്കില് ജോബ് നിർബന്ധ ഒരു ജോലി ആവശ്യാ
ഉം
ആ അത് ഇനി ഇനി വരുന്ന തലമുറയക്കൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളു.
ആഹ് ഇപ്പ എല്ലാരും എന്താ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാരും ഒഴപ്പി ഒഴപ്പി പോവും.
അതെ ആ ഫോണിലാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പോവുന്ന
ആഹ് അത് തന്നെ
ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പക്ഷെ അത് അവർക്ക് പറഞ്ഞാ മനസ്സിലാവുന്നില്ല
മനസ്സിലാവില്ല അതന്നെ ഉം
പഷെ
ഇപ്പൊ അതെ പണ്ടത്തെക്കാളും എല്ലാരും സ്പെക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാ ഇപ്പ നടക്കുന്നേ.
കണ്ണ് പണ്ടൊക്കെ കണ്ണിന് അങ്ങനെയുള്ള
അതാ ഞാൻ പറഞ്ഞത് ആൾക്ക് എല്ലാരും കണ്ണട വെച്ചിട്ടാ നടക്കുള്ളൂ, ഈ ഫോണ് തോണ്ടി തോണ്ടി ചെറിയ പിള്ളേര് തുടങ്ങിയാണ് കണ്ണട വെച്ചിക്കുന്നെ.
കണ്ണിനായിരിക്കും പ്രശ്നണ്ടാവാ, അതൊരിക്കലും നമുക്ക് മാറ്റി വെക്കാനും പറ്റൂലല്ലോ.
ആഹ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെള്ളത് ലേസറൊക്കെയാ അതൊരു ഉം ഒരു കൊറച്ച് സമയത്തിനുള്ളിലേ നടക്കാൻ പറ്റുള്ളൂ എന്താ ഇരുപത് ഏഹ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയ ചൊല്ലട്ടിയേ പറ്റുള്ളൂ
മുന്നോട്ട് മുന്നോട്ട് പോകുന്നിടത്തോളം അങ്ങനെ തന്നെ ഉണ്ടാവാ എങ്ങനെ ആരോഗ്യ ഫുഡന്നൊക്കെ പറഞ്ഞാല് ഇപ്പ എല്ലാരും ജങ്ക് ഫുഡ് അല്ലെ വീട് പൊർത്തന്നല്ലേ കഴിക്ക്ന്നത് ബാക്കി ഫുഡ് ആ അതിലേക്കുള്ള വഴിയാണ് ണല്ലോ പോകുന്നത്
ആ അതന്നെ
ആ വഴി തെരഞ്ഞെട്ക്ക്ന്നത് കൊണ്ടാണ് രോഗങ്ങള് കൂട്ന്നത്
ആ ഈ പ്രോട്ടീനെക്ക നമ്മ കൂട്തലാളമൊന്നും അടിച്ച് വെച്ചാൻ പാടില്ല എച്ചെച്ചി പ്പ മന്ത്യെക്കും കൂട്തല് എല്ലാരും കഴിക്കല്
ചിക്കനൊക്കെ പൊറത്ത്ന്ന് കഴിക്ക്ന്നത് വളരേ എന്താ പറയ ആപത്താണ് ഡെയ്ഞ്ചറാ
ആ ഇ ഹോർ ആ നമ്മ നമ്മക്ക് എങ്ങനേലും ക്ലീൻ ചെയ്തിട്ടാ വീട്ടിലൊക്കെ ചെയ്യ്ള്ളൂ അ അഥവാ ചിക്കൻ മെയ്ൻ തലോ ഇവര് പെട്ടെന്ന് കൊറേ ചിക്കൻനൊക്കെ കി ട്ട്ന്നോണ്ട് എങ്ങനേലും വേഗം പരിപാടി കഴിക്കാൻ നോക്കും ആ നമ്മളും കാണ്ന്നില്ലേ എത്ര ഹൈജീൻ നമ്മള് ഹൈജീൻ നോക്കണമല്ലോ വൃത്തീം മെനെംയ്ള്ളട് പ്രത്യേക്ച്ച് ഈ ഹോട്ടല്കള്ലൊക്കെ അവര്ടെ കിച്ചൻ നോക്ക്യാ അറിയാ എന്തെക്കെണ്ടാവും
ഉം ഒര് പ്രാവശ്യം അത് കണ്ട്കഴിഞ്ഞാ പിന്നെ ആരും ആ ഭാഗം പോവ് ല്ല
പോവ് ല്ല അതന്നെ
പക്ഷെ മ്മള് വീട്ട്ന്ന് നമ്ക്ക് എന്തുംണ്ടാക്കി കഴിക്കാലെ ഇപ്പൊ അതിനുള്ളെ എല്ലാ കാര്യങ്ങള്ണ്ടല്ലോ
ആഹ് ഇപ്പ എന്താ യൂട്യൂബ് തൊടങ്ങിയ എല്ലാം നമുക്ക് പ്പ പുത്യെ പുത്യെ ഐറ്റംസ് ട്രൈയെയ്യാൻ പറ്റും
ഉണ്ടല്ലോ അമ്മളത് ശ്രമിക്കാത്തത് കൊണ്ടാണ് ഹോട്ടൽല്ക്ക് പോന്നത് കാരണം മടി ഉണ്ടാ
പറയോ ഡിഗ്രി
ഏഹ് ചെറ്ങ്ങന ചെറുംമാതിരി ഒക്ക ചെയ്യും എല്ലാം ചെയ്യ്ത് ശീലാക്കി കൊടുക്കുന്നില്ലാ ന്നാലും ചെറ്മാതിര്യാെക്കെ ചെയ്യും
ചെറ്തിൽ ആം ചെറ്തിന്ന് തെടങ്ങ്ന്ന് നല്ലതാ എന്നാലാവര്ക്ക് വൽതാ
വല്താവ്മ്പോ അത് മൻസിലാവുള്ളൂ അതെ എപ്പോഴും കൂടെണ്ടാവണംന്ന് ഇല്ലല്ലോ
ആഹ് ഉച്ചക്കത്തേക്ക്ള്ള വീട്ട്ൻ്റ പണിയെക്ക കഴിഞ്ഞാ
ആ ഇവിടിപ്പ പണിയെക്ക കഴി
എല്ലാ ഒത്ങ്ങി
ആ
ഉം വീട്ട്ല് വേറ ആരെക്കിണ്ട്
വീട്ട്ല് ഉമ്മയുപ്പ
ഉം പേ ആ തിന്ന് പിള്ളേരൊക്ക സ്കൂളി പോയല്ലേ ഇനി അവരെപ്പഴാ വര്യാ
അവര് വൈക്ന്നേരം നാലുമണിയാവും അഞ്ച്മണിയാവും
നാല് ഞാ അഞ്ച് മണീക്ക ആവും അല്ലേ ആ
ഇവിടെ ഫുൾ ഉകൂള് പോണ മക്കള്ണ്ടോ
ഇല്ലില്ലാ ആ ആ ഉ എ ഐൻ്റ അനി ത്തിണ്ട് അവള് പത്തിലാ ഇപ്പ പോയേ ക്കുവാ അനിയന് ഇനി ഡിഗ്രിക്ക് കേറണം
ആ ഇനിയൂള്ള പടി ത്തൊക്കെ നന്നായിട്ട് പഠിച്ചിറങ്ങേണ്ടത് ആണ്. കാരണം ഫോണുപയോഗിക്കുന്നത് കൊണ്ട് ആരും ഒരു പഠിത്ത
ആഹ് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല നമുക്ക് ഫോക്കസ് ബസൊക്കെ പോവും മൊത്തത്തില് അശ്രദ്ധേണ് കഴിവ്ള്ള പിള്ളേരും ഇതിന്റെ ഉള്ളീ കേറി
ഉള്ളി കയറിയാ ഞമ്മളോ, വലിയവരും അങ്ങനെന്നെ. അല്ലേ ഒരു ടൈമ് നോക്കാനായിരി ക്കും ഫോൺ എടുക്കുന്നുണ്ടാവുക ടൈം നോ
എല്ലാരും അതെ ഇങ്ങനേം തോണ്ടികൊണ്ടിരിക്കും ആമ്
അതങ്ങനെ തന്നെ ഇൻസ്റ്റായിലൊക്കെ കാണുന്നത് ഫുൾ ആയിട്ട് ഈ പ്രായം കൂടിയവരാ
അവർക്കു വേറെ പണി ഇല്ലല്ലോന്നും പറഞ്ഞു രാ തോണ്ടുന്നേ പിള്ളേരും അങ്ങനെ തന്നെ ഇടയിൽ പ്രായമുണ്ടല്ലോ അവര് മാത്രം ആണ് എന്തെങ്കിലും വർക്ക്‌ നൊക്കെ പോകുവോ അല്ലെങ്കിൽ
അതാ എന്തായാലും ഒരു വർക്ക്‌ വേണം വെറുത- റുതെ വീട്ടിൽ ഇരുന്നേനെ കൊണ്ട് ഒരു കാര്യോം നടക്കൂല
ആ തന്നെ നമ്മള്
ചെയ്യണം വ്യായാമവും ഉണ്ടാക്കി എടുക്കണം അതും വീട്ടി- ആ ഞാൻ വർക്ക്‌ ചെയുന്നുണ്ട്
എന്ത് ചെയുന്നു
ഞാൻ ഒരു ഹെർബാറിൽ ന്യൂട്രിഷൻ ഫുഡ്‌ ന്റെ വർക്ക്‌ ചെയുന്നുണ്ട് ആരോഗ്യത്തിന്റെ തന്നെ, പിന്നെ ടൈയിലറിങ് കൂടി ആണ്.
ഐ സെ പിന്നെ എങ്കി ശെരി എങ്കി
ഓക്കേ
കട്ട്‌